ഹലോ
കേക്ക്ണില്ലേ
കേക്ക്ണ്ട് എന്തൊക്കെ
നമുക്കും സുഖാണ് ഇപ്പം കൊയപ്പൊന്നുല്ല
ഉം ഉ മഴയുണ്ടോ
മയല്ല
ഞാൻ ഇങ്ങനെ വെർതിരിക്കുമ്പോ സ്കൂളിന്റെ കാര്യക്കെ ഇങ്ങനെ ആലോയിക്കേന്നു പണ്ടിങ്ങനെ സ്കൂളി പോയ കഥയൊക്കെ
ആഹ്‌ ആഹ്‌
നിങ്ങക്ക് സ്കൂളിക്ക് പോണെ ഇഷ്ടായിരുന്നു അതോ സ്കൂൾ ജയില് പോലെയാണോ എന്താ നിങ്ങള അഭിപ്രായം
അല്ലല്ല ഇഷട്ടൊന്നുല്ല ഞാൻ പോവൂല്ല സ്കൂളി ക്ലാസ്സിൽ
ഏഹ്
തിരിച്ച കിട്ട തിരിച്ച കിട്ടുല്ല തിരിച്ച കിട്ടാൻ ഒരുപാട് ആഗ്രഹിക്കണ ഒരു കലയാണ്
ഉം
കൊറേ പഠിച്ചോ
രണ്ടുസം സ്കൂളി പോവാണ്ടിരിക്കുമ്പോ തോന്നു സ്കൂളിൽ പോവാന്
മം ഉം
രണ്ടുസം സ്കൂളി പോവാണ്ടിരിക്കുമ്പോ സ്കൂളിൽ പോവാനും തോന്നും പിന്നെ ഒരു ദിവസം സ്കൂളി പോയ പിറ്റെസം പോവണ്ടാന്ന് തോന്നു
അതെ അതെ
അങ്ങനെനി സ്കൂളി പോണ കേസ് പറഞ്ഞ അവരടിച്ചർക്കും
പക്ഷേ ഈ ഇപ്പോം എൻ്റെ ഫ്രണ്ട്സിലന്നെ കുറേ ആൾക്കാര് ഓരോ സ്ഥാപനത്തിലൊക്കെ പോയി പഠിച്ചിട്ട് അവർക്കൊന്ന് സ്കൂളി പോ പോകാൻ പറ്റാത്ത കൊറെ ആൾക്കാരുണ്ട് അപ്പോലൊക്കെന്നോട് എപ്പഴും പറയൽ അൻക്ക് നല്ല ഭാഗ്യാണ് സ്കൂള് ജീവിതന്നക്ക പറഞ്ഞാല് നമക്ക് പ്ലസ ടു വരെന്ന് പറഞ്ഞാൽ നമക്ക് കൊറേ ഓർമ്മളും കൊറേ കണക്ഷൻസും ഒക്കെ ണ്ടാക്കാൻ പറ്റിയ സമയാണ് അതൊന്നും പറ്റാത്ത കൊറേ ആൾക്കാര് ഇന്റെപ്പണ്ട് അപ്പോലുംങ്ങനെ പറയല്ണ്ട് സ്കൂളി പോവാന്നുള്ളതൊക്കെ അവിടെ പോയി പഠിക്കണന്നൊക്കെ ചെലപ്പോ വല്യ എല്ലാർക്കും ഇഷ്ടപ്പെടോന്നുല്ല പക്ഷെ കൊറേ ഓർമ്മകൾ കിട്ടാ ഞമ്മക്ക് അവിട്ന്നൊക്കെ
ഉം പിന്നെ പി ടി പിരീഡ് മാത്‍സാർ വന്നിട്ട് ക്ലാസ് ഇട്ക്ക്ണാണ് സയ്ക്കാൻ പറ്റാത്ത
അതെ അതേ
ഫ്രീ പീരീഡ് എന്തെലും ഉണ്ടെങ്കി ഏതെലും ടീച്ചർമാര് വരും ന്നിട്ട് ക്ലാസ് എടുക്കും
ഉ അതായത് പി ടി പിരീഡിലൊക്കെ പി ടി പിരീഡിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് കൊർച്ച് ടീച്ചർമാരും സാറുമാരൊക്കെണ്ടാവും അവരൊക്കെ നമ്മള് എന്നും അവരെ എപ്പളും നമ്മളെ പിരാഗ്ണ്ടാകും
ഉം എന്റെ സ്കൂളില അതേപോലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർല്ല ഒരു സിസ്റ്ററാണ് എപ്പഴും ഇങ്ങനെ വെറുതെ ക്ലാസ്സി കേറി വന്നിട്ട് നോട്ടൊക്കെ നോക്കും ഞങ്ങളൊന്നും പഠിപ്പിക്കൊന്നുല്ല ആ ടീച്ചറ് ഒരു വിഷയം എന്നാലും വെറുത എല്ലാ ക്ലാസിലും കേറിയിട്ട് ചൊറിഞ്ഞോണ്ടിരിക്കും ന്നട്ട് നോട്ട് കംപ്ലീറ്റ് അല്ല പറഞ്ഞ അതിനെ പിടിച്ച് ആ ടീച്ചറിൻന്റെ ക്ലാസ്സിൽ കൊണ്ടര്ത്തി എഴുതിക്കും
അഹ് ആഹ്
അങ്ങനെ ഒരു സിസ്റ്റളേന്നു ഇപ്പഴും പഠിപ്പിക്കിണ്ടത്
ഇപ്പൊക്കെ കുറേ മാറി പറഞ്ഞിട്ട് ഇപ്പ കുട്ടികളോട് എന്തേലും അങ്ങട്ട് പറഞ്ഞാ ങ്ങട്ട് പറിണ കുട്ട് കുട്ടിആളാണ് പണ്ട് ന്നൊക്കെ പറഞ്ഞാ ടീച്ചർമാരെ പേടിയന്നു ഇപ്പ ടീച്ചർമാര്ൽ എന്തേലും അടി കിട്ടിയാല് അത് വീട്ട് പോയി പറഞ്ഞാ വീട്ടന്ന് രണ്ട് അടി കിട്ടും അങ്ങൻത്തെക്കെ ഒരു കാലെന്ന് പണ്ട് പക്ഷേ ഇപ്പോറഞ്ഞാല് ഇപ്പോ ടി ടീച്ചർമാരെ എന്തരു കാട്ടി നിന്ന് വിട്ടു പോയി പറഞ്ഞാല് ടീച്ചർമാരെ അതോണ്ട് എന്തേലും പറയാനും ഇതാക്കാനൊക്കെള്ള രക്ഷിതാക്കളൊക്കെണ്ടപ്പോ
ഏഹ്
പിന്നെ രക്ഷിതാക്കളൊന്നും വണ്ട കുട്ടികൾന്നെ നേരെ അങ്ങട്ട് ടീച്ചർമാരോട് ചൂഡാവിനൊക്കെ വിധത്തിലാണ് ഇപ്പ നടന്നോണ്ട് പോണത്
മ്മ് സ്കൂളിലെല്ലാർക്കും ഒരേപോലെ പഠിക്കാനാവണെന്നില്ല ന്നാലും അവയല്ലാരും നല്ല നല്ല ബന്ധങ്ങളും നല്ല നല്ല ഓർമ്മകളും
അതെ അന്നെ അന്നെന്നെ പഠിക്കാൻ എല്ലാർക്കും താല്പര്യം
രണ്ടു മാസത്തെ വെക്കേഷൻല് ക്ലാസ്സിൽ പോനായിരിക്കും എല്ലാർക്കും ആഗ്രഹം പിന്നെ ഒരാഴ്ച പോയി കഴിഞ്ഞാ പിന്നെ ലീവെടുക്കാനും
അതെ പഠിക്കാൻ എല്ലാർക്കും വല്യ താല്പരിയൊന്നുണ്ടായിക്കോള്ളന്നില്ല പക്ഷേ കു ഇപ്പോ ഞൻ ഡിഗ്രിക്ക് പടിക്കണ്ട് അപ്പേ ഡിഗ്രിക്ക് പഠിക്ക് അവിടെ ങ്ങനെ പഠിക്കുമ്പോ അവിടെ ഇങ്ങനെച്ചാല് എല്ലാരും വരുക്കെചെയ്യും പക്ഷെ ആരും ക്ലാസ് കേറൂല എല്ലാർക്കും വെര്നം പക്ഷേ ആരും ക്ലാസ് കേറൂലല്ല അവിടെമ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് വൈന്നര ആയ വിട്ട് പോകും അങ്ങനെയൊക്കെ ആണ്
ഉം അങ്ങനെയുണ്ട് പിന്നെ ക്ലാസിലെ കുട്ടിഅള് ഇങ്ങനെ കഫയിലൊക്കെ നടക്കുന്നു ഈ ടോയ്ലറ്റ് കയറിയിട്ട് ഗ്ലാസ് കട്ടിയും
മ്
അങ്ങനെണ്ട് എന്റെ ക്ലാസ്സില് കുറച്ച് പിള്ളേർ അങ്ങനെണ്ടാരുന്നു
ആഹ് ആഹ് ആഹ്
അവര് ഇന്റർവെലിന് പുറത്തിറങ്ങിപ്പോയി പറഞ്ഞാ അടുത്ത ഇന്റർവലിലായിരിക്കും ക്ലാസ്സികേറാ അങ്ങനേം കൊർച്ച് പിള്ളേര്ണ്ട് പിന്നെ എപ്പോമ് പുസ്തകത്തിന്റെ ഉള്ളിതന്നെക്കണ രണ്ട് മൂന്ന് പുസ്തക പൂഴുക്കളും ഉണ്ടാവും എല്ലാ ക്‌ളാസിലും
ആഹ് അതെ അവരെല്ലാർക്കും അരെ ആരെപ്പോഴും നമ്മള് ഏഹ് നമ്മള ഇതില് വേറൊരു കണ്ണിലൂടെകാരം നമ്മള് അവരെ നോക്ക
മ് അവര് ഇങ്ങനെ പുസ്തക പൂഴുക്കളായി നടക്കുന്ന ഒട്ട്മിക്ക എല്ലാരും എന്റ്ർവേട്ട ആയിട്ടായിരിക്കും ആരടുത്തതമിണ്ടില്ല ഒറ്റക്ക് ഇങ്ങനെ നടന്നിട്ട്ക്ക
അതേമാതിരി ഓലെങ്ങണ്ട് കൊറെേ പ്രശ്നങ്ങളൾ ഉണ്ടാവും ചിലപ്പോഈ ടീച്ചർമാരെ എന്തെലും തല്ലേ ദിവസം ഇപ്പോ ഹോംവർക്ക് എന്തെലും തന്നിട്ടുണ്ട് ന്ന് ണ്ടെങ്കില് അത് ചെൽപ്പം ബാക്കിള്ള ആരും വല്ലാ ചെയ്തിട്ടൊന്നുണ്ടാവൂല അവര് ചെയ്തിട്ടുണ്ടാവകും അത് അവരെ എന്താ ടീച്ചർമാരെ ക്കെ വിളിച്ചിട്ട് ഓർമ്മിപ്പിച്ചു കൊട്ക്കണ കൊറെ ആൾക്കാരൊക്കെ ഇണ്ട് അവരൊക്കെ എന്നും പിരാകാനെ ഓരെട് ത്തെർക്കൊക്കെ ടൈം ണ്ടാവുള്ളൂ ഞാനൊക്കെ അങ്ങനെ കുറേ കാട്ടിയിട്ടുണ്ട്
ഉം എന്റെ ക്ലാസ്സിലും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പെണ്ണ്ങ്ങള് നിങ്ങളിപ്പൊ പഠിക്കിയാ
ആഹ് ആഹ്
എന്താ പഠിക്ക്ന്നേ
ഞാൻ ഡിഗിരി
ഉം ഉം
കോളേജ് ജീവിതല്ലേ അടിപൊളിയാണ്
കോളേജ് ജീവിതാ അടിപൊളിയാണ്
ഉം
കൊഴപ്പൊന്നുല്ല ഫുള്ള് പരിവാടി കാര്യങ്ങള് ചില്ലായിട്ട് ആഹ് ട്രിപ്പൊക്കെ ഇണ്ട്
ഉം തേപോലെ ഇങ്ങനെ സ്കൂള്ന്ന് ട്രിപ്പൊക്കെ പോവുമ്പോ പിള്ളോരായിട്ട് അടിച്ച് പൊളിക്ക അപ്പഴേക്കും ടീച്ചർമാര് എടേ കേറി വരും മതി മതി പറിം
ഉം ഉം സ്കൂളും കോളേജും പർണാ പിന്നെ ഭയങ്കര പ്പെ സ്കൂളും കോളേജും ന്ന് ർണാ ഭയങ്കര വ്യത്യാസണ്ട് സ്കൂള് ന്ന് പറയുമ്പോ ടീച്ചർമാരെ നമ്മളെ പിന്നാലെങ്ങനെ നടക്കും കോളേജ് പറയുമ്പോ നമ്മളെ പിന്നാലെ ആരുംണ്ടാവൂല ഫുളള് ഫ്രീഡയ്ക്കാരം
ഉം
പക്ഷെ അറ്റൻഡൻസ് ഭയങ്കര ഇഷ്യൂ ക്കാരം നമുക്ക് അറ്റൻഡൻസ് ഇല്ലാന്ന്ണ്ടെങ്കിൽ കണ്ട്രോനേഷൻ ന്നൊക്കെ പറഞ്ഞിട്ടും കുറേ ഫീസും കാര്യങ്ങളൊക്കെ നമ്മള് കെട്ടണെയിരിക്കും അങ്ങനത്തെ കുറെേ ഇഷ്യൂ ഉണ്ട് ല്ലാതെ
ഉം
ഇതിനെങ്ങാട്ടിലും ഫ്രീഡയ്ക്കാരം അതേമാരി സ്കൂൾ നാട്ടിലും കുറേ ചില്ല്യ്യാള്ള ഡി ജെ പരിവാടിയാണെങ്കിലും മ്ച്ചും അങ്ങനെ വേറെന്ത് പരിവാടിയാണെങ്കിലും കുറെേ ണ്ടാവും സ് കോളേജുകളില്ല് പിന്നെ ടീച്ചർമാര് നമ്മളെ പിന്നാലെ ഇങ്ങനെ എപ്പളും നടക്ക പഠിക്ക് പഠിക്ക് മ്ച്ചും ന്നെന്നും പറയീല പർണെട്ട് കാര്യല്ല അങ്ങനെയൊക്കെയാണ് ഹോം വർക്ക് യ്തിട്ടല്ലങ്കില് അടി കിട്ടാ അവ്ന്നുല്ല വല്ലിയ വല്ലിയ ആൾക്കാരാണ്ല്ലോ
ഉം
പിന്നെ ഹ് സ്കൂൾ ജീവിതത്തില് നിങ്ങള് ഒരുപാട് ടൂറൊക്കെ പോയിണ്ടാ സ്കൂൾല് സ്കൂൾന്ന്
ഇല്ല ഇല്ല സ്കൂൾന്ന് ഞാൻ പോയിട്ടില്ല
ഉം ഞാനും സ്കൂളൊന്നും അധികം ടൂറൊന്നും പോയിട്ടില്ല പത്തിലും ഒബെലും പോയിണ്ട് പിന്നെ പ്ലസ്ടൂലും പ്ലസ്ടൂലെ ട്രിപ്പ് പോയി കൊണ്ടെയിണ്ടായിരുന്നു എല്ലാരും കൂടെ
ആഹ്
ഉം പിന്നെ പിന്നെന്താ സ്
സ്കൂൾ ള്ള് സ്കൂൾന്ന് ന്തൊക്കെ ഗെറ്റ് കതറും റീയൂണിയനും കാര്യങ്ങളൊക്കെ ണ്ടാവൽണ്ടോ ഏഹ്
എന്താ
റീ യൂണിയനും ദ സംഭവങ്ങളൊക്കെ ണ്ടാവാറ് ണ്ടോ അയിനൊക്കെ കൂടല് എങ്ങനെക്കെ
രസ്സേല്യാ റീയൂണിയൻന്ന് പറയുമ്പോ ഞാനങ്ങൻത്തെ പര്പാടിക്കൊന്നും പോവാറ്ല്ല
കേക്ക്‌ ക്ലിയറാവണ്ല്ല ഒന്ന് നേരെ പുട്ച്ച് പറയ്
അങ്ങൻത്തെ പര്പാടിക്കൊന്നും പോവാറില്ലാന്ന്
ആഹ് ആഹ് എന്തേ
ഒന്നൂല്ല ഞങ്ങള്ങ്ങനെ കൂട്ട്കാര്മ്മാരൂടെ അതെയ്ത്ങ്ങനെ കറങ്ങ്യടക്കും ഞങ്ങളീ അങ്ങൻത്തടി അടി ഇടി അങ്ങൻത്തെ ബന്ധപ്പെട്ട സംഭവങ്ങൾക്കൊന്നും പോവാറ്ല്ല ങ്ക്ട് അടികൂടാൻ വന്നാ അങ്ക്ട് നല്ല ഇടി കൊടുക്കും അത്രെള്ളു അല്ലാണ്ട് വേറെ പര്പാടിയൊന്നൂല്ല
ആഹ്
നിങ്ങള് കേറ്ൺണ്ടൊയ്ന് അയ്ലൊക്കെ കേറാറ്ണ്ടോ
ആഹ് ആഹ്
ഉം പണ്ടത്തെ സ്കൂള്ത്തെ ഫുഡ് അടിപൊളിയാര്ന്ന്ല്ലേ കഞ്ഞീം പയറും അയ്വാ
സ്കൂൾലെ ചോറ്ല്ലെ കഞ്ഞിപ്പൊരേം കഞ്ഞിത്താ കഞ്ഞിപ്പെരേം കഞ്ഞി താത്തേം
ആഹ് ഇപ്പൊ നല്ല അടിപൊളി ബിരിയാണിയെക്ക്യാണ് സ്കൂളില്പ്പോ
അതെ അതെ ഇപ്പ അങ്ങനെ ആലോയ്ക്കുമ്പോ പ്പത്തെ സ്കൂൾന്നൊക്കെ പറയ്മ്പോ കൊറെ നല്ല സുഗാണ് നല്ലേ എന്താ പറയാ നല്ല ചില്ല്യാൻ പറ്റിയ വൈബാണ് പഷേ പ്പത്തെ കുട്ട്യക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങള്ണ്ടാവും വാൺ ഉസ്കൂൾക്ക് പോകുമ്പോ വാണ്ടന്നൊക്കെ തോന്നും സോഭായ്കാണ്
പണ്ട് ബെസ്സ് കിട്ടാൻ വേണ്ടിട്ട് ബെസ്സിന്റെ പിന്നാലെ ഓടീര്ന്നൊര് കാലൊണ്ടായ്ന് ഒറൊപ്പ്യെന്റെ സിപ്പപ്പും തൊള്ളല്ട്ട്ട്ട്
ആഹ്
അതൊ‌ക്കെയാര്ന്നു
ഈ ഞമ്മ്ളീ സ്‌കൂൾക് സ്കൂൾലെന്ത്നേപറ്റി പറയാണെങ്കി നമ്മ്ക്ക് കൊറെണ്ടായിനീ പിന്നെ ഒര് ഒര്ക്കലാവാലേ
ഉം
അന്നാ ശെരി
പിന്നെ നേര്ട്ട് കാണുമ്പപ്പെഴെലൊക്കെ സംസാരിക്കാ
ആഹ് ആഹ്